ഹലോ കേക്കാം
കേക്കാവൊ ആഹ് കേക്കാ
ഹലോ ആഹ് ഇപ്പ കേക്കത്തില്ലേ?
ആഹ് കേക്കാം കേക്കാം
ആഹ് ആദ്യം ഞാൻ വൈ ഫൈ കോളിങ്ങാ വിളിച്ചിരുന്നതാണേ
ആഹ് എടക്ക് എൻക്ക് തോന്നി കട്ടായി പോയല്
ആഹ്, എന്നാ എട്ക്ക് വാര്ന്നു.
ആഹ്, മഴയൊക്കെ ഒത്ങ്ങിയില്ലൊ ഇപ്പഞാൻ തുണിയൊക്കെ വിരിച്ചിടുവാര്ന്ന്. ഇനി ആഹ്, ഇനി അലക്കാൻ കെടക്കുവാ.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇന്നലെ ആശുത്രി പോയാര്ന്നോ?
ആഹ് പോയി.
ആഹ് എന്നാ പറഞ്ഞു.
കൊഴപ്പൊന്നുല്ല്യ, എല്ലാം നോർമലേനി ഇപ്പൊ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് ചെല്ലാനാ പറഞ്ഞ്
ആണോ, ഡേയ്റ്റ് എന്നാ പറഞ്ഞെക്ക്ന്നേ
ഡ്യൂ ഡേയ്റ്റ് ജൂലൈ ഏഴാ.
ആഹ്, ഹാഹ്, ഹാഹ്
അപ്പ ഇനി അട്ത്താ സ്ക അട് ത്ത ചെല്ല്മ്പോ എങ്ങനാന്ന് അറിയത്തില്ലാ ഇനിയും സ്കാൻ ആരിക്കും അല്ലേ?
ആഹ്, ഇത്പ്പോ ഒമ്പതാം മാസ്ത്തെ അല്ലേ കഴിഞ്ഞേ
ഉം, ആഹ്
ആഹ്, അപ്പൊ ഇനി സ്കാനിങ്ങിന് പറയൂ പറയുവാരിക്കും. ചെലപ്പം ലാസ്റ്റ് അതായത് ആഹ് ഒരു ഡേയ്റ്റിനോട് അട്പ്പിച്ചൊക്കെ ചെലപ്പോ ഒന്നൂടെ നോക്കു ആരിക്കും.
ഉം.
ആഹ്, പി. വി ചെയ്തോ പി. വി
ഇല് ഇല്ലില്ലാ മ് എടാ ഇനി മുപ്പത്തൊന്ന്ന് ചെല്ലുമ്പം ചെക്കെയ്
അഹ്, ആഹ് ചെയ്യുവാരിക്കും ചെയ്യാരിക്കും.
ഉം
അത് എനിക്കെന്ന് ഒക്കെ വെച്ച് കഴിഞ്ഞാ ഒരു ഏഴാം മാസ്ത്തിലൊണ്ടാര്ന്നു.
ആഹ്
പിന്നെ ഈ പറയുമ്പോലെ അത് എന്നാന്ന് വെച്ച് കയിഞ്ഞാ എനിക്ക് എടയ്ക്ക് ഒര് വയ് വയറ് വേദന പോലെ വന്നേ
ആഹ്
അന്നേരം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ് എന്നാ നമുക്കൊന്ന് പി. വി ചെയ്ത് നോക്കാന്നും പറഞ്ഞ് അന്നേരം ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് അയ്യോ ഞാൻ അവടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകാൻ ചെന്നപ്പം ഞാൻ ചെന്നതൊരു മൂന്ന് മണിക്ക്യാ, എനിയ്ക്ക് കുഞ്ഞ് ഒണ്ടാവ്ന്നത് നാലരയ്ക്കും, ഇതിന്റെടേല് ഒരു നൂറ് പ്രാവശ്യം എങ്കിലും പി. വി നടത്തിയെൻ
ദൈവമേ
അതാണ് എനിക്ക് തോന്നു ഈ നമ്മടെ ഈ പ്രഗ്നൻസില് ഏറ്റോം പാടൊള്ള കാര്യം ഈ പീ. വി യാ
ആഹ്
അതോർത്തിട്ട് നമ്മളാരും ആവഴിക്ക് പോകത്തില്ല. പറഞ്ഞു പേടിപ്പിക്കുന്നില്ല. പക്ഷെ വല്യ കൊഴപ്പവില്ല. എന്താണേല് ഏഹ്
എത്രാമത്തെ ആഴ്ചയിലാര്ന്നു ഡെലിവറി
കറക്ട് തേർട്ടി സിക്സ് കംപ്ലീറ്റ് ആയാര്ന്നു.
ആഹ് ഇനി ഇരുപ ട്വന്റി സിക്സ് നടന്നോണ്ടിരിക്ക
അപ്പടന്നെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വരുമായിരിക്കല്ലോ
ഓ
അതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ ലാസ്റ്റ് പീരിയഡ്സ് ഡേറ്റ് ഡിസംബർ നാലാരുന്നു ഡിസംബർ നാല് അപ്പം ആ ഓരോ മാസം നമ്മൾ കണക്കൂട്ടുന്ന ഡി സംബർ നാല് ജനുവരി നാല് ഫെബ്രുവരി നാല് അങ്ങനാണല്ലോ
ആഹ്
അങ്ങനെ കറക്റ്റ് സെപ്റ്റംബർ നാലയപ്പോഴേ എനിക്ക് ഇവളൊണ്ടാവുന്നെ
ആഹ് ഹ
അതായത് ആ ഓരോ മാസം തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ ഒമ്പത് പൂർത്തിയായി പത്ത് തുടങ്ങാനായി പ്പം ഒമ്പത് മാസം പ ഒമ്പത് ദിവസം എന്തൊരു കണ കൊണ്ടല്ലോ ഇതിന് ഒമ്പത് പൂർത്തിയട്ട് ആ ആഹ് ഇത് കറക്റ്റ് ഒമ്പത് പൂർത്തിയായി ആ കറക്റ്റ് സെപ്റ്റംബർ നാലിന് പക്ഷെ സ്കാനിങ് റിപ്പോർട്ടില് തേർട്ടി സിക്സ് വീക്ക് കഴിഞ്ഞു അങ്ങനെ അതും ഇതൊക്കെ കണക്ട് ചെയ്യുപിച്ചിരി പാടാ എന്തായാലും ഹെൽത്തി ആയിട്ട് നമ്മുക്കും കിട്ട് അതെ അതെ എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കി ട്ടുക അത്രേ ഉള്ളൂ ആഹ് പിന്നെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിച്ചു
ആഹ്
അവിടെയോ
ചവിട്ടും കുത്തൊക്കെ ഉണ്ടോ വയറ്റില്
ആഹ്
എടക്ക് അനങ്ങാതിരിക്കുന്ന പരിപാടി കാണിക്കുവോ
ആഹ് ചെല ദിവസങ്ങളി
ആ അന്നേരം നൈസ് ആയിട്ടിച്ചിരി ചൂടുവെള്ളം കുടിച്ചാ മതി
ഹ ഹ
ചെറു ചൂടുവെള്ളം കുടിക്കുക എന്നിട്ട് പോയി അവിടെ ഇവിടക്കൊന്ന് തട്ടിയൊക്കെ നോക്കുക അപ്പഴത്തേക്കും എവിടാണെലും വരും എനിക്കങ്ങന ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ടെൻഷൻ ആകും അപ്പൊ രാവിലെ എണീ ക്കുന്നതേ ഞാന് ഇങ്ങനെ നോക്കീട്ടെ എണീക്ക കട്ടിലേന്ന് എണീക്കത്തുള്ളൂ ഇല്ലെങ്കി അപ്പ തന്ന ഇച്ചിരി ചൂടുവെള്ളടുത്ത് കുടുക്കുമ്പോ എവിാണെലും വരും
ഏ
ചൂടുവെള്ളം അല്ലെങ്കിൽ മധുരം എന്തെങ്കിലും കഴിച്ചാൽ മതി എനിക്ക് കൂടുതലും ചൂടുവെള്ളം കുടിക്കുമ്പോഴാ വന്നോണ്ടിരുന്നേ എനിക്ക് ഈ പ്രഗ്നൻസില് ഷുഗറ് ഉണ്ടായിരുന്നേ
ആഹ ആണോ
അതുകൊണ്ടാണോ അപ്പൊ ഞാൻ മധുരം കുറച്ചേ കഴിക്കുള്ളായിരുന്നു അതുകൊണ്ടാണോന്ന് അറിയ ത്തില്ല എന്റെ കൊച്ചിനിപ്പം മധുരത്തിനോട്‌ വലിയ താൽ
ഇന്നലെ ഷുഗറ് നോക്കിയാരുന്നു കൊഴപ്പൊന്നുല്ലാരുന്നു
ആണോ അയ്യോ എനിക്ക് കൂടുതലായിരുന്നു ഓ ആണോ അയ്യോ എനിക്ക് ഇരുന്നൂ റ്റി സംതിങ് അങ്ങനൊക്കെ കേറി പോവാരുന്നു ആഹ് ഇത് അതുകൊണ്ട് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലാരുന്നു എന്നാലും ഞാൻ കഴിക്കുവൊക്കെ ചെയ്യായിരുന്നു
ഉം എനിക്ക് പിന്നെ വല്യ താല്പര്യോന്നുല്ല പിന്നെ ഷുഗറ് കൂടിയാലും പാടാണെന്ന് അറിയാന്നോണ്ട് പിന്നെ ഞാൻ മാക്സിമം കഴിക്കാതെ ഇരിക്കുവായിരുന്നു ആഹ്
ആഹ് ഷുഗറും പ്രഷറും ഒക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആക്കി വെക്ക വെക്കണവെല്ലാം ആഹ് ആഹ് എന്തായാലും ഇന്നലെ എപ്പ രാവിലെ പോയിട്ട് വൈ കിട്ടണോ വന്നെ?
ആഹ് ഉച്ച കഴിഞ്ഞു
ആണോ? ആഹ് ആഹ് അല്ല ഈ സ്കാനിങ് ദിവസം പോയി കഴിഞ്ഞാ ഒരു ദിവസത്തെ മെനക്ക
അതെ അയ്യോ ആദ്യവൊക്കെ ഇവിടെ പോവുമ്പോ ആ കറക്റ്റ് സ്കാനിംഗ് വരുമ്പോഴത്തേക്കും പുള്ളിക്ക് എന്തെങ്കിലും കേസായിട്ട് അങ്ങനെ അങ്ങനെ പോവും പിന്നെ അത് തീരുന്നോടം വരെ അവിടെ പോസ്റ്റ് അങ്ങനെക്കെ ആയിരുന്നു ഇപ്പൊ ഈ രണ്ട് വട്ടം ആയിട്ട് വല്ല്യയ കൊഴപ്പയില്ലാണ്ട് പെട്ടെന്ന് വരാൻ പറ്റുന്നുണ്ട് ഉം
ഓഹ് എനിക്കൊക്കെ ജസ്റ്റ് മിസ്സ്‌ എന്നാന്ന് വെച്ചാ ഏഹ് തിരുവോണത്തിന്റെ അന്നായിരുന്നു തിരുവോണത്തിന്റെ തലേന്ന് ഇവളുണ്ടാ ണ്ടായത് തിരുവോണത്തിന്റെ അന്ന് പുള്ളി ഡോക്റ്റർ ലീവ
ആഹ്
അന്ന് തിരുവോണക്കെ ഉണ്ടിട്ട് വല്ലോം പോവണ്ടി വന്നിരുന്നെ എങ്ങോട്ട് പോയേനെന്ന് ഞാൻ ഇപ്പൊ ഇപ്പളും ആലോചിക്കും ആഹ് ഒരു കഴിഞ്ഞ ഓണവല്ലേ ഓണം ആവുമ്പോ എല്ലായിടത്തും ലീവ് അല്ലേ? ഉം അയ്യോ വേറെ ഇപ്പൊ ജോലിക്കിപ്പൊ പോവ്ന്നില്ല
തൊടങ്ങിയോ?
ആഹ് എല്ലാം കൊടുക്കൂവെടാ ഇപ്പം ഇഡ്ലി, ദോശ ചോറ് കഴിഞ ദിവസം ഒരു പിറന്നാളിന് പോയി ബിരിയാണിയക്കെ തിന്നു ഇപ്പൊ പത്ത് നടന്നു കൊണ്ടിരിക്കുന്നു ആഹ് ഒരു നേരം കുറുക്ക് കൊടുക്കുന്നെ നേര ഓഹ് വഴക്കല്ല കുരുത്തക്കേടാന്നെ അത് എങ്ങനാന്ന് വെച്ചാ കയിലിരിക്കാൻ ഇപ്പ കഴിയേല്ല മു മുട്ടെ പോക്ക മുട്ടെയിൽ പോയിട്ട് എവിടേലും പിടിച്ചങ്ങ് എണീക്കുവാശാൻ എണീ റ്റിട്ട് രണ്ട് കൈയും അങ്ങോട്ട് വിടും അടിച്ച് തല്ലി നിലത്ത് കിടക്കും പിന്നെ കാരച്ചിലായി സമാധാനപ്പെടുത്ത ലായി ഇതൊക്കെ തന്നെ കാര്യം ഞാൻ പറയുന്ന ഈ ഇപ്പഴത്തെ ഈ ഒരു സമാധാനം ഒള്ളു നമക്ക് ഇത് കഴിഞ്ഞ തീർന്നു
അതെ
ആ കൊച്ചു റപുറത്ത് വന്ന് കഴിഞ്ഞാ പിന്നെ റസ്റ്റുവില്ലാ നമുക്കിയ്യ പഴേ നമ്മളെ കിട്ടത്തില്ല ആഹ് പിന്നെ ഒരു മൂന്ന് മാസം വരെ പിന്നെ ഓക്കെ കാര്യം ഇത്ങ്ങള് അങ്ങനെ വലിയ കുരുത്ത കേടൊന്നും ഇല്ലല്ലോ ഓരിടത്ത് തന്നെ കെടക്കുന്നു വെശക്കുമ്പോ കരയുന്നു പാല് കൊടുക്കുന്നു ഒറങ്ങുന്നു അങ്ങനെ ഒരു ചാർട്ടി പോവും ഒരു കമന്ന് വീഴാൻ തൊടങ്ങി കഴിഞ്ഞപ്പൊ തൊട്ട് ഫുൾ രസവാ
സംസാരിക്കാൻ തൊടങ്ങിയോ?
ആഹ് അമ്മയോ, അച്ചാ, പിന്നെ വേണ്ട ഇല്ല അതൊക്കെ നന്നായിട്ട് വരും പിന്നെ ഉമ്മയില്ല ഉംമ്പ ഉബ്ബാന്ന് പറയും ഉം അങ്ങനൊക്കെ പറയും പിന്നെ എടക്ക് വ വഴിച്ച് എന്തേലൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും ഏത് നേരവും അമ്മേ അമ്മേ അമ്മേ അമ്മേ അതങ്ങ് പഠിച്ച് റെക്കോഡ് ചെയ്തു വെ ച്ചേക്കുവ ആഹ് എഹ് ഉറങ്ങി ഉറങ്ങി അതുകൊണ്ടല്ലേ വിശാലായിട്ടിരിന്ന് വിളിക്കുന്നേ ഇപ്പൊ കുളിയും കഴിഞ്ഞ് കുറുക്കും എല്ലാം കുടിച്ചിട്ട് കിടന്നു അപ്പൊ നമ്മൾ ഓർക്ക കുളിയും കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് കിടക്കല്ലേ കുറേ നേരം കിടക്കന്ന്
ഏഹ് എല്ല
അവളിതപ്പം ഇപ്പം വിരിക്കാനുണ്ട് അതെടുത്ത് ഞാൻ അവിടെ കൊണ്ട് വിരിച്ചിട്ട വരുമ്പോ ആശാനവിടെ എണീറ്റിട്ടുണ്ടാവും.
വീട്ടിലിപ്പ തന്നെയള്ളത്, അമ്മയുണ്ടോ?
ഇന്ന് നമ്മുക്കിവിടെ ഏലക്കായ എടുക്കുന്നുണ്ടേ അതുകൊണ്ട് അമ്മ കായ എടുക്കാൻ പോകും. ന്നാലും ഇന്ന ഉണ്ട്. ഉം. അല്ലെങ്കി എല്ലാരും പണിക്ക് പോവും പിന്നെ അച്ഛനാണെങ്കി നമുക്ക് സ്വന്തം പണിയാ പിന്നെ ഹസ്ബൻറും പോവും മൊത്തത്തിൽ ആരും കാണുകേല ആഹ് പിന്നെ ഞങ്ങളൊരിതിലങ്ങ് പോന്നു.
ഉം.
എന്നാരുന്നു കാപ്പിക്ക്?
കാപ്പിക്ക് അപ്പം, അവിടെയോ?
ഉം. ഇവിടെ ഇവിടെന്നാർന്ന് ദോശ ദോശ
ആഹ് ഹഹ ഹഹ.
ആഹ്
ഇലെങ്കില
ആഹ് വേറെന്നാ പിന്നെ എല്ലാരൊക്കെ പോയോ?
ആഹ് അച്ചണ്ട് അച്ഛപ്പ പറമ്പി പോയേക്കുവാ. രാവിലെ പോയിട്ടിണ്ടാവും ആഹ് ഈ സമയക്കെ ആവുമ്പേ വരും.
ആഹ് ഇനിയിപ്പ തന്നെ ഇരുത്തിയിട്ട് പോവാന്നൊരു ഓപ്ഷൻ ഇല്ലല്ലോ അല്ലെ?
അതെ.
ഞാനായിരുന്നപ്പ അതെ അമ്മ അങ്ങനെ പണിക്ക് ഞാനൊരൊമ്പത് മാസാപ്പോഴെ വീട്ടിൽ പോയത് ഏഴാം മാസം പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഒമ്പത്ക്ക കഴിഞ്ഞാ പോയത് ഒമ്പത് പകുതിയായപ്പ അപ്പ തൊ അമ്മയും ഇങ്ങനെ പണിക്ക് പോകത്തില്ലായിരുന്നു.
ആഹ്.
ഉം.
ഇനിയിപ്പ അടുത്ത് ആഹ് കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് ഇവിട അമ്മെ ലീവ് എടുക്കാനൊക്കെ പറഞ്ഞിരിക്ക.
ആണോ, അമ്മ ഇവിടെ അങ്കൻവാടിലാണോ പോന്നേ.
ആഹ്.
ആഹ് ആഹ് ആഹ്. ആഹ് എന്നാണേലും ഒരാള് കൂടില്ലാതെ എന്തായാലും നടക്കൂല്ല അല്ലെ തന്നെ ആദ്യ മറ്റേ ഒരു ഇരുപത്തെട്ട് കെട്ട് അല്ല അമ്പത്താറ് കെട്ട് വരെ എന്തായാലും ഒരാള് വേണം.
ഉം.
നീയപ്പൊ അങ്ങ് പോകുന്നില്ലേ വീട്ടിൽ
ഏയ് ഇല്ലായിരിക്കും വേറെങ്ങനെ
ഇപ്പളാണെങ്കി വരാനാണേ ലെളുപ്പണല്ലോ എന്നോർത്തിരിക്കുവാ ഇപ്പൊ ഞാൻ അങ് വരണോ?
ആഹ് ഹാ.
ഹാ. അതുകൊള്ളാം അമ്മ വന്ന വരുന്നോ.
ആഹ് ഉം. ഇനിപ്പോ ആ സമയാവുമ്പത്തേക്കും വരുവായിരിക്കും. ഉം.
ആഹ്. ആഹ് ആഹ് എന്തായാലും എല്ലാം അതിന്റെതായ രീതിയിലൊക്കെ നടക്കട്ടെ.
അല്ലേ ആഹ്.
പിന്നെ എന്നാ വേറെ?
വേറെന്നാ.
ഉം. എന്നാ എടക്ക് ഞാൻ വിളിക്കാവേ.
ആഹ്.
ആഹ് എന്നാ ശരി. ഉം